ഹലോ
ആ എവിടെ
ആ വറന്താ നാട്ടില
ഉം ചായട്ചാ
ഇല്ലേതാത ഇ ഇല്ല ഇപ്പ എവിടെ കടേലാ കടേലാണോ ആ എന്തിന്റാന്ന പറഞ്ഞീനെ
ഞാൻ അവിടെ ഈ റോഡ് സൈഡിലേ ഫ്രൂട്ട്സിന്റെ
ഫ്രൂട്ട്സിന്റെറെ അല്ലേ ആഹ ആ എവിടൊയിട്ടാണ് പിന്നെ
നമ്മുടെ ആ ടൗണ നിന്ന്റച്ച് പോരണം റോഡ് റോഡ് സൈഡില ആട്ട് തന്നെ
ആഹ് ആഹ്
പ്പ ഈ മഴയൊക്കെ ആയിട്ട് കച്ചവടംക്കെ കുറവ ആ ഹോൾസെയിലും റീറ്റെയിലൽ ഒക്കെ ആട്ട് തന്നെ
എല്ലാണ്ട് അപ്പൊ എവിടുന്നാ സാധനം ഒക്കെ എടുക്കലോ എവിടുന്നാണ് കോയമ്പത്തൂരാ അങ്ങനെ ബൾക്ക് ആയിട്ട്തന്നെ നുക്ക് ചെറുതായിട്ട് ഇറങ്ങിട്ട്ന്നെ അങ്ങനെ പരിപാടി ആക്കാറല്ലേ
ആഹ്ളക്കട്ട നമ്മക്ക്റൂം പോറണ്ട് റമിലിറക്കട്ട നമുക്ക് ആവശ്യാനുസരങ്ങ കുറച്ചൊക്ക കൊണ്ടുവന്നിട്ട്
കൊടുക്കയും ചെയ്യും മറ്റേ ഹോൾസെൽ ആയിട്ട് റൂമ ഒന്നും കൊടുക്കും റീട്ടെയ്ൽ ആയ്ട്ട് നമ്മള് വടെ ഷോ ഇവിടെന്ന് കൊടുക്കും
ഇപ്പൊ മഴ ആയിട്ട് വല്യോരു ഇത്ണ്ടാവ
ആഹ് പ്പൊ മഴായിട്ട് വളരെ കുറവാ ചൂട് സമയത്തൊക്കെ നന്നായിട്ട് ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് പോയിനതാണ്
അതെ അതെ പിന്നെ പ്പ ഞാൻ ഫ്രൂട്ട്സ് ഈ പറഞ്ഞ മാതിരി നോമ്പിന്റെ ടൈമിലൊക്കെ അത്യാവ്ശ്യം സെയ്ൽ ഉണ്ടാവുന്ന ടൈം ആണ്
മ്മ് നോമ്പിനെന്നെ കാര്യമായിട്ട് കൂടുതലായിട്ട് നല്ല കച്ചവടം നടക്ക്ണത് നോ മ്പിന് മാത്രല്ല ഈ എന്താ ചൂട് സമയത്താകുമ്പോ ഒരുപാട് കച്ചവടം നല്ല കച്ചവടം ഉണ്ടാവും പക്ഷെ ആ സമയത്ത്ന്തച്ചാല് നല്ല ഞമുക്ക് റേറ്റ് അത്യാവശ്യം റേറ്റ് വരും ആ സമയത്ത്
അതെ അതെ ഇപ്പൊ ഈ പറഞ്ഞ മാരി തന്നെ ഇന്നലെപ്പോ റംബുട്ടാനൊക്കെല്ലേ അത് വേടിച്ചപ്പോ ഈ പറഞ്ഞമാരി പത്ത് മുന്നൂറുപ്യ റേഞ്ച് ഒക്കെ ആണ്പ്പോ വെല ആ
നമുക്ക് കിട്ട്ണതെന്നെ ഇരുന്നൂറ്റി അമ്പത് രൂപക്കൊക്കെ നമുക്ക് അവ്ട്ന്ന് കിട്ട്ണത് ആയ്ക്കോട്ടെ പിന്നെന്താച്ചാ ല് എന്താ അതെന്താച്ചാല് ഒരുപാട് നഷ്ടം വരുന്നുണ്ട് അതെ കുറച്ചഴിമ്പഴേക്കത് കംപ്ലെയിന്റ് ആയി യിട്ടൊക്കെ അത് കൊറേ നമ്മളിങ്ങനെ ചൂടത്തിർന്ന് കഴിഞ്ഞാല് ചുങ്ങുമ്പോഴൊ വെയിറ്റ് കുറയാണ് അപ്പൊ അതൊക്കെ മ്മക്ക് അത് ആ മുന്നൂറ് കൊടുക്കല്ലാതെ അത് മാത്രല്ല നമുക്ക് അത് ഇണ്ടാക്കണംന്നുണ്ടെങ്കില് ഒരുപാട് ബുദ്ധിമുട്ടല്ലേ ഫം കർഷകർക്കെന്നെ അത്യാവശ്യം നല്ലൊര് ക്യാഷ് കൊടുക്കണം
അതെ അതെ ആ നമ്മളെ ഈ നാട്ടുകൂടി ഇതേമാതിരി കൊറേ ആൾക്കാര്ണ്ട്ത് കർഷ അത് ചെയ്യ്ണതെയ് കൃഷി ചെയ്യണ തിന്റെ റംബൂട്ടാന് അതേമാരി ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കൃഷി ചെയ്യ്ണ കൊറേ പേരുണ്ട്
ആ ഞങ്ങള് റമ്പൂട്ടാൻട്ക്കുന്നെ ഞമ്മളവിട അടുത്തുള്ളരു ഫാമ്ന്നെയാണ് ഒര ഒ ഒരാള്ണ്ട്‌ അയാളെ ന്താ തോട്ടത്തിന്ന്ന്നെ എടുക്ക്ണത് അത്യാവശ്യം നല്ല കുഴപ്പല്ലാത്ത രീതിയില് കിട്ട്ണ് ണ്ട്‌ നമ്മള് പിന്നെ കൂടുതല് ല്ലോത്തിന്റൊക്കെ വെലക്ക് കൊടു കൂടുതലെടുക്കുന്നോർക്കൊക്കെ നമ്മക്ക് കൊറച്ച് കൊടുക്കാനൊക്കെ കഴിയും അതുകൊണ്ട് ച്ചല അവർക്കും അത് പിന്നെ നമ്മള് എന്താ അതാകുമ്പോ എന്താ
അപ്പ ഈ ഇത് മാത്രല്ല ബാക്കിള്ള കച്ചോടാണ്ന്നുണ്ടെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്
ഉം ഉം ഉം
കച്ചോടം
അതെ എ എല്ലാ ഉം എല്ലാ കച്ചോടക്കാര അവസ്ഥ ഇത് തന്നെയാണ് ഒരു ഓ സീസണ് കച്ചവടങ്ങള വരുന്നത് ഇപ്പ നമുക്ക് പ ഈ ഫ്രൂട്ടസ് ഫ്രൂട്ട്സാളാവുമ്പോ എന്താച്ചാല് അയ്ക്ക് എന്താ ചൂട് സമയത്ത് കൂടുതൽ ഇതുണ്ടാവുള്ളൂ
ആഹ് പിന്നെ കേടുന്ന് പോണ പ്രശ്നം കൂടുതലാണല്ലേ കേടന്ന് പോണ ആഹ് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല കൂടുതലായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാനും പറ്റാത്ത സാധനങ്ങളാണ്
അതെ തണ്ണിമത്തനൊക്കെ നമുക്ക് കൂതലായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല തണിമത്തനൊക്കെ ഒരു മൂന്ന് കഴിയുമ്പഴേക്കുമ്പ ചെൽപ്പോ മുറിച്ചോക്കീട്ടവര് കാണ തിരിച്ച് കൊണ്ടുവരുന്നു
അതെ അതെ അതെ അതെ ശെരിയാണ് ശരിയ ഞമ്മള് കാണൂല അല്ല നമ്മളീ കച്ചവടം ചെയ്യണ ആൾക്കാരത് കാണൂല്ല ഏ ഇത് കൊടുക്കുമ്പോ ത് ഉള്ള് കേടുണ്ടോല്ലേന്ന് പിന്നെ നമുക്കായിട്ട് ഓല് കംപ്ലയിന്റ് ആയിട്ടേക്കാരം വര
അതെ പിന്നെ ചിലവരുണ്ട് ത് കട്ട് ചെയ്തിട്ട് പകുതിയായിട്ട് വാങ്ങ് ണോരൊക്കെണ്ട് അങ്ങനൊക്കെ താകുമ്പോ നമ്മക്ക് അറിയൻ കഴിയും അപ്പോതും നമക്ക് നമ്മക്ക് ഭയങ്കര പ്രശനം ത് കൊടുക്ക നമുക്ക് ഇവര് വാങ്ങണ സമയത്ത് നമ്മള് ഹോൾസെയില്ല് നമ്മള് വാങ്ങണ സമയത്ത് നമുക്ക് അതിന് വലിയൊരു മാ കിട്ടൂല പിന്നമ്മളത് വിക്ക്ണ സമയത്ത് നമുക്ക് ഒരുപാട് നഷ്ടം ചിലപ്പോ ഒരു നമ്മളൊരു ലോഡ് ക്കാന്നുണ്ടെങ്കില് അതില് ഒരു പത്തിരുപത്തഞ്ച് കിലോ അങ്ങനെ കംപ്ലയിന്റ് ആയിട്ടെന്നെ നഷ്ടപ്പെടാറുണ്ട്
അതെ അതെ അതെ അതെ ശരിയാണ് ശരിയാ അയമ്മക്ക് പിന്നെ റിട്ടേൺ അയക്കാനും പറ്റില്ല ഈ പറഞ്ഞ മാതിരി കോയമ്പത്തൂരുന്നോ അല്ലോ വേറെവ്ട്ന്നേലൊക്കെ ആണെങ്കിലോ നമ്മക്ക് റിട്ടേൺ അയക്കാൻ പറ്റാത്ത സ്ഥിതിയാക്കാരം ഉണ്ടാവുക
പിന്നെന്ന് വെച്ചാല് ഏതൊരു ബിസിന ആണെങ്കില ഇ ലാഭൾ ഇണ തുണിക്കാടെ ആണെങ്കിൽ തുണാളടെ ഡ്രസിന്റെ ഷോപ്പാണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൊ സ്റ്റോക്ക് മോഡൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ വേസ്റ്ററ്റ്ായിയി കിടക്കല്ലേ
ലാഭം ഉണ്ടാവണേ ആദ്യം നഷ്ടം എങ്ങനൊലും ഉണ്ടാവും അധികവും
അ നമ്മള് ഈ എന്താ തുണി കച്ചവടമൊക്കെ ആവുമ്പോ എന്താ അറിയോ അവർതിന്റെ ഇരട്ടി റേറ്റ് ഇടും എന്നിട്ട് പിന്നെ നമ്മള് ഒരു ഒന്നോ രണ്ടോ എന്താ സാധനൾ ബി വ കഴിഞ്ഞാലും പ്രശ്നല്ലാത്ത രീതിത് വിറ്റയഴിക്കും അങ്ങനെുമ്പോെ നമുക്ക് നഷ്ടം വരാത്ത രീതിൽ അത് മുന്നോട്ട്
ആ ചില ത് അങ്ങനെുണ്ടേ നമുക്ക് ചെയ്യാൻറ്റ ചില ഗണങ്ങൾ അങ്ങനെ ഉണ്ട് ഏ കാരണം നമ്മൾ എഴതല കച്ചവടം പോ പോയിട്ടില്ലെങ്കിലും ഇ എങ്ങനെലൊക്ക ആകുമ്പോ ഈ വിപണനമാരി ഡ്രസ്സിന്റെ ആണെന്നുണ്ടെങ്കിലൊക്കെ കുറച്ച് കഴിയുമ്പോഴൊക്കെ പറന്ന മാതി ആരയിലൊക്കെ ഒന്നോ രണ്ടായിട്ട കക്കെ്ലൊക്ക ആട്ട് വും അപ്പ ഈ പറന്നതി ചിലപ്പോ നമ്മ രാസത്തേക്കെ എടുത്ത് കൊടുക്കണക്കെ ഈ കച്ചവടത്തിൽ കാണാ ഈ സാധാരണ പലചരക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അെ അപ്പൊ അവളി മറ്റേ എക്സ്പയറി ഡേറ്റ് കഴിയണ സാധനം ബേക്ക് മുമ്പ് കൊോക്കും പിന്നെ മറ്റേത് ബാക്ക് പുതിയത് ബ വെ
ഞങ്ങൾക്കൊക്കെ പിന്നെ ഈ എന്താ ഇത് വരത ഈ എന്താ പൈന ആപ്പിൾണ്ടല്ലോ പൈനാപ്പിൾ ഒക്കെ നമക്ക് വരുന്നത് കോലഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത നിന്നാ പോലഞ്ചേരിയി നിന്ന് ഞങ്ങള്ൾ മൊത്തമായിട്ട് ഞങ്ങള് ലോഡ്ായിട്ട് അവിന്ന കൊണ്ട പോുവരല്ല ഞങ്ങള് വണ്ടിയെണ്ട തെ പോയിട്ട് എറണാകുളത്തു നിന്ന്ൊരു് ഒരു മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് വേണം കോലഞ്ചേരി അവിടെ ഒരു വലിയൊരു തോട്ടത്തി ത്തിലാണ് വലിയ തൊട്ടെ നമുക്ക് വേണ്ടത് ആവശ്യമ നമുക്ക് പററിിച്ചു കൊണ്ടുവരാം നമുക്ക് എന്താ അത് റേറ്റും നല്ല കുറവ്ണ്ടാവും അങ്ങനെ ആകുമ്പോ നമുക്ക് ഇവിടെ കൊണ്ടുവന്നാല ന നല്ല റേറ്റിൽ കുഴപ്പില്ലാത്ത ലാഭത്തിലും അതുപോലെ വാങ്ങണ ആൾക്കാർക്കും നല്ല ലാഭത്തില്ൽ കിട്ടാൻ കഴിയും ഞങ്ങ അങ്ങനെ ഓരോ ഐറ്റംസും ഓരോ സ്ഥലത്ത നി ഞങ്ങള്ൾ കൊണ്ടുവരുന്നത്
ഞങ്ങള് ീ പറഞ്ഞമാതിരി കട നടത്തി ഞടെ നാട്ടില ഞങ്ങള് എന്റെ കസനൊക്കെപാടെ കൂടി ഞങ്ങള് ഒരു ഷോപ്പ് നടത്തിരുന്നു പലയട കാര്യങ്ങളൊക്കെും പലർക്കും ബേക്കറി ഐറ്റംസ് ഒക്കെയ മശ ഷറിൽ കൂടിയ പരിപാടിയാണ് പിന്നെ ഈ പറഞ്ഞ മാര് നമ്മക്ക് വേണ്ടത്ര ആ്ത് കിട്ട പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ള കാര നമ്മ കൂടുതലായിട്ട്മ്മ ഒരു ബിസിനസ് തുടങ്ങിയപ്പോ നമ്മ കാഡംബരായിട്ട് തുടങ്ങുകയും ചെയ്ത ഏ വായിത് ല്ല കുറവളും വന്ന് പിന്നെ നമുക്ക്ത് മാറ്റ കട വേറ മാറ്റണ്ട ചായ സംബന്ധിച്ച് എനിക്ക് കച്ചവടം ചെയ്യുന്ന ഒരു ഈ പച്ചക്കറി കാര്യങ്ങളൊക്കെ നമുക്ക് ഡെയിലി ഡെയിലി വില മാറ്റം വരുന്നുണ്ട്
ഉം ഇത് പിന്നെന്ന് വെച്ചാൽ ഇതാ ഈ പിന്നെ നമുക്ക് ാക്കി സാധനങ്ങൾ ഒരുപാട് ഇതാകുമ്പോഴേ അത് ദിവസേന വിറ്റഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കില് നമുക്കത് റേറ്റില് മാറ്റം വരും രണ്ടോ മൂന്ന ദിവസം നമുക്ക് രണ്ടോ മൂന്നോ ദിവസം ഈ പച്ചക്കറിയും ഈ ഫ്രൂട്ട്സും അങ്ങനെ ഉണ്ട് നമുക്ക് ഡെയിലി മാർക്കറ്റ ആണത്
അതെ അതെ പച്ചക്കറിക്ക് പറഞ്ഞമാര് ഡെയിലി പോയിട്ടില്ലെങ്കില് അ പിന്നെ വ്യത്യാസക്ക് പറ്റൂല
അതെ നമ്മള മുന്തി മുന്തിരൊക്കെ ഇ നമ്മള് അതെ മുന്തിരൊക്കെ നമ്മളി നൂറ്റി ഇരുപത് രൂപ എാോൾസെൽ റേറ്റ് നമു കിുണ്ടെങ്കിൽ ന നൂറ്റമ്പതിനൊക്കെക്കും നൂറ്റമ്പതിന് വെക്കുന്നത് ച ഇപ്പോ നമ്മൾ രണ്ട് ദിവം കഴിാൽണാത നൂറ്റിരുപതി നമുക്ക് വക്കേണ്ട അവസ്ഥ വരും കാരണം അത് ഹോൾസെയിലിൽ അപ്പ നൂറ് രൂപ കിട്ടും നമുക്ക് അപ്പൊ അപ്പുറത്തെ ഷോപ്പുകളിലൊക്കെ ഷോപ്പുകളന്ന് തന്നെ നമുക്ക് എങ്ങനെയല്ലോ നമുക്ക് ഈ മറ്റേക്കടുകളിൽ നിന്ന് കൊടുക്കണേക്കാളും കുറച്ച് നമുക്ക് കൊടുക്കണം ഉ അതെ അതെ അവിടെ അത്ര രൂപയള്ളല്ലോ എന്ന് പറഞ്ഞഞ് കഴാൽ അതെെ അവിടെ അത്ര രൂപയള്ളൂ കടയിൽ നി തന്നെ നമുക്ക് എത്ര രൂപ കിട്ടിട്ടുണ്ട് കാര നമുക്ക് എന്തായാലും കട അറ്റക്കായി റേറ്റ് കൊറച്ച് കൊടുക്കണം. കാരണം നമുക്ക് ടാക്സ് കൊടുക്കേണ്ട അങ്ങനത്തെ സംഭവങ്ങളൊന്നുയില്ല. വാടക കൊടുക്കേണ്ട അത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുല്ല, അപ്പ സ്വാഭാവികമായിട്ട് നമ്മള് കാ പുറമെകൊടുക്കണേക്കാളും ഒരു ഇരുപത് രൂപ പത്ത് രൂപയക്കെ എല്ലാതി മേൽ നമ്മൾ റേറ്റ് മാറ്റം വരാറുണ്ട്. പിന്നെ ചില സമയത്ത്പ്പൊ കടേവന്ന് നമ്മൾക്ക് കൊടുക്കണക്കായി കൈയിൽ പത്ത് രൂപ അവര് കൊറച്ച് കൊടുക്കന്നുണ്ട്. അവർക്ക് അവര് ഡെയിലി മാർക്കറ്റ് ദിവസേന അവര് പോയി എ
ഓരോ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളക്കന്ന അതിൻ്റതായിട്ടുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടി വരും. പിന്നെ ഹോൾസെയിൽ കടക്കേണേങ്കിലൊക്കെ അതിന് വരുന്ന ഡിസ്കൗണ്ട് നമ്മക്ക് കടക്കാർക്ക് മാറി കസ്റ്റ കസ്റ്റമേഴ്സിന് മാറി നമ്മക്ക് രണ്ട് വീതത്തിലും കൊടുക്കേണ്ടി വരും. ഏ അതൊക്കെ അതിന്റെ മാറ്റങ്ങൾ വേറെന്ന് വരുന്നത്.
അതെ അതെ എ എ
പിന്നെ പറഞ്ഞ മാരി കച്ചവടങ്ങളാണ് ഒരുവാക്കുക ഈ കച്ചവടങ്ങൾ വ്യാപിച്ചോണ്ടിരിക്ക അപ്പൊ ഈ പറഞ്ഞമാതിരി ചായ കടകളൊക്കെ നമ്മളീ ടീ ഷോപ്പാളാകത്തില്ലെ അധികോടത്ത ടീഷോപ്പാണ് കാരണം അതൊരു കൗതുകം ആണ് ഇപ്പ എല്ലാരുക്കും ഈ വളവ്
അത് ഓരോ സമയത്തെ ഓരോ സമയത്തും ഓരോ ഇതായ ട്രെൻഡ് ആയിട്ട് വരുവ പറയില്ലെ.. അതുപോലെ ചപ്പാത്തി കമ്പിനികള് വന്ന സമയത്ത് ഫുള്ള് ചപ്പാത്തി കമ്പിനിയായി, പെട്രോൾ പമ്പ് വന്ന സമയത്ത് ഫുള്ള് പെട്രോൾ പമ്പുകളായി. ഇപ്പൊ ചായക്കടകൾ വന്ന സമയത്ത് ഇപ്പൊ ഫുള്ള് ഇപ്പെ ചായക്കടികൾ നേരന്ന് ചായക്കടികളാ ഒരു കട ഒരു മൂ രണ്ട മൂന്ന് കട അപ്പറത്ത് ഇടവട്ട് ഇടവട്ട് ചായക്കടകളാണ് അതുപോലെ ഇപ്പ ഈ സൈഡ് മറ്റേ റോഡ് സൈഡ് കച്ചവടങ്ങളൊക്കെ അതൊക്കെ അപ്പോ അത് അതിനൊന്നും വലിയ പ്രധാന്യം കൊടുത്തിന്നില്ല വാങ്ങും ചെയ്തിന്നില്ല ഇപ്പം ഫുൾ ആയിട്ട് റോഡ് സൈഡ് യ്ക്കണ് അങ്ങനത്തെ കൊറേ ആരോഗ്യപ്രശ്നങ്ങൾ ആരോഗ്യ മറ്റേ ഡിപ്പാട്ട്മെന്റ് വന്നിട്ടൊക്കെ അവര്
ആകെ പൂട്ടി കച്ചവടം നഷ്ടപ്പെട്ടു ചിലപ്പോ അവരൊട്ത്തോന്നും തെറ്റൊന്നും കാര്യങ്ങളൊന്നും ഇണ്ടാവിലേക്കാ പക്ഷെ എന്നാലും അവരെ ഈ പറഞ്ഞമാതിരി പൂട്ടിച്ചണം എന്നുല്ലരു വാശിയൊണ്ട് മാത്രം
അതെ അതെ പക്ഷെ ഞങ്ങളെ ഷോപ്പൊക്കെ ഞങ്ങള് പിന്നെ ഇത് അടച്ചിട്ടന്നെ ട്ടോ പഞ്ചായത്ത് നിന്ന്ള്ള
ആഹ് ആഹ് അ ശരിയാണ് അത് ശരിയാണ് അങ്ങനെ എല്ലാ പേപ്പറും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കില് നമുക്ക് വിഷയമല്ല അല്ലാന്നുണ്ടെങ്കി പറഞ്ഞമാതിരി ഒരാള് മതി ഒരാള് സംച്ചാൽ മതിയ പൂട്ടിച്ചാണ്
അതെ നമ്മളെ മുൻസി ഇതിലകുമ്പോളെ നമ്മളെ ഇതില് ഇടക്കിടക്ക് നഗരസഭ ആയൊണ്ട് കിടക്ക് ചെക്കിങ് വരണ്ട് ചെിങ് വരുന്ന സമയത്ത് അതി നമ്മളതെല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫൈൻ കിട്ടുന്നുണ്ട് അപ്പൊ ഞങ്ങൾ അയിന്റെമായി ബന്ധപ്പെട്ട ആരോഗ്യത്തിന്റെ ഒരു എന്താ കാ ണ്ട് ആ കാഡ് എടുക്കണം പിന്നെ അങ്ങനത്തെ കറക് ആയിട്ട്ല്ലാം ഫോളോ ചെയ്തിട്ടാണ് ഞങ്ങൾ പോണത് കാരണം എന്താ വെച്ചാല് അത് എന്തെങ്കിലും ഇണ്ട്ന്ന് പറഞ്ഞാൽ അത്പ്പ നമുക്ക് എന്താ നല്ല ഫൈൻ അടക്കേണ്ടി വര്ണ് ണ്ട്
അത് അതെന്തായാലും ഉണ്ടാകും കാരണം ഇനിയിപ്പോ അല്ല ഇനിപ്പൊ ഞമ്മളെട്ത്ത് അല്ലാതെ എന്തെലും മിസ്റ്റേക്ക് ക കാണണ്ടോ നോക്കി നടക്കേക്കാരം വേറള്ള ടീമാര് ഇനിയിപ്പൊ നമ്മളട്ത്ത് ഒന്നുല്ല ഈ ഹോട്ടലേരൊക്കെ സംബന്ധിച്ച് ഹോട്ടലേരൊക്കെ സംബന്ധിച്ച് അവരുടെ ഭാഗത്ത് ഒരു തെറ്റൂില്ലല്ല നല്ല കച്ചവടത്തി പോവവാണെന്നുണ്ടെങ്കിലും ഇതിന്റെ അടിയിൽ കൂടന്ന് കുറെേ കളി കളിക്കുന്ന കുറേ ടീംമാരുണ്ട് അതായ അവടെ കയ്യിൽന്ന് തന്നെ പോലെ എന്തെലും പേസയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തിയേ നല്ല പി്യുവിനെ കണ്ടെത്തി അങ്ങനെ എന്തെങ്കിലൊക്കെ ഇട്ട് അവര് റിപ്പോർട്ട് ചെയ്യുന്നത് അ എങ്ങനെങ്കിലും അടച് പൂട്ട എന്നുള്ളൊരു മൈന്ഡ് വരോൽക്ക്
ഉംം അത് ശരിയാണ് അത് എ വെച്ചാലേ ഈ കടക്കാരനെ നമ്മുക്കതിരെ കംപ്ലയിന്റ് കൊടുക്കും ണ്ട് കാരണം അവർക്ക് വാടക വേണ്ട അവർക്ക് മറ്റത് വേണ്ട അവരിന്ന് കൂടുതലും നമ്മള് കടക്കാർക്ക് ഞങ്ങൾക്ക് വാടക കൊടുക്കണം എന്നിട്ട് ഞങൾ അവര് പലേ തവണ പഞ്ചായത്തിലും നഗര സഭയിലൊക്കെ പോയിട്ട് കപ്ലയിന്റ് ചെയ്യ നമ്മക്ക് കുറെ നോട്ടീസ് താണ് പിന്നെ നമുക്കും കച്ചവടക്കാരെ നമുക്കും അയിന് എന്താ നമ്മള് അത്രയും ലോങ്ങ് പോയിട്ട് സധങ്ങൾ എടുത്ത് വന്നിട്ടൊക്കെ നമ്മള് കച്ചവ ചെയ്യ അങ്ങനെ ഞങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അതിന് അതെ അതിന് ശേഷമാണ് പിന്നെ നമക്ക് പഞ്ചായത്ത് മുസിപ്പാലിറ്റിൊക്കെ ഓരോ എന്താതൊക്കെ എന്താ ഒരു ചെറിയ കുറച്ച് ക്യാഷ് അവിടെ കൊടു പൈസ അവിടെ കൊടുത്തിട്ട് അവിടെ അങ്ങനെൊ ഒരു ഇതില് വന്നത് ഇപ്പോൊ
ആ ആഹ് പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആകന്നുണ്ട വല്ിയ കുഴപ്പമ അല്ലാുഈ പറഞ്ഞ മാതി ദിവസമായി പറഞ്ഞ ഓരോ കംപ്ലൈന്റ് ആയിട്ട് ഓരോത്തർ വരും അവിടെ കേസ് കൊടുത്തിട്ടും ഇവിടെ കേസ് കൊടുത്തിട്ടും
പ്രത്യേ കച്ചവടം ചെയ്യുന്നവരാണ് പ്രത്യേകിച്ചും കൂടുതലും അതിന് കപ് പ്രശ്നങ്ങളായിട്ട് വരില്ല അല്ലാത്തവക്കൊന്ന വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം സാധാരണക്കാർ നല്ല വില കുറച്ചിട്ടാണ്ള് സാധനങ്ങൾ കൊടുക്കുന്നത് ഇതെന്താ വെച്ചാല് അത് ഇവർക്ക് ഇഷ്ടപ്പെടണില്ല അതെ ഉ ഉ അവരെ അല്ല അവരെ പറഞ്ഞിട്ടും കാര്യല്ല കാരണം അവര് അത്രയും വടകയും അത്രയും ടാക്സും അതിന്റെ ജി എസ് ിയും മറ്റൊക്കെ കൊറച്ചട്ട് നക്കുമ്പോൾ നമ്മൾ അങ്ങനൊന്നുമാത ആക്പോ അവർക്ക് സ്വാഭാവികമായിട്ടും വിഷമങ്ങളും കാര്ങ്ങളക്കെ ഉണ്ടാവുമല്ലോ
അതെ അതെ അതെ ഈ പറഞ്ഞ മാ തന്നെ ഈ കച്ചവടം പറഞ്ഞാല് പറഞ്ഞമാതി ഒരുപാട് തലവേദനയിലെ കാര്യങ്ങളൊക്കെയാണ് ദിവസം ഒരു ദിവസത്തെ കച്ചവടം കുറഞ്ഞാലും ഭയങ്കര പ്രശ്നമാണ് സീസണ ടൈമിലാണ് പ്രശ്നമല്ല നല്ല അത്യാവശ്യം കഴിച്ചോ പക്ഷ ഈ ഒരു ടൈമില് മാത്രം നമുക്ക് ടീമോട്ട് കാര്യമല്ല
ഉം ഉം ഉം
അല്ലാതെ ദിവസങ്ങളൊക്കെ നമ്മുക്ക് പോക ഈ ഇപ്പ ഞൻ പറഞ്ഞ ഈ പറയിറക്കേണ്ട കാര്യംന്തണ നമ്മുക്ക് ഈ പറഞ്ഞമാതിരി കൂടുതലായിട്ട് കടം പോയിുന്നത് അപ്പൊ ഈ കടം നമ്മുക്ക് പിന്നെ തിരിച്ച് കിട്ടി ആണ്ട നമക്ക് ഒരു മാസം കേപ്പ നമ്മ സാധനം കൊടുക്കല് അ അതിന്റെ അടിയിലും കുറെേ ആൾക്കാര്ർ തരാതെ കൊറെ ആൾക്കാര് നൽക്കലുണ്ടന്നുന്നു അപ്പൊ നമമ്മക്ക ഇത്തെ ബുദ്ധിമുട്ടൊക്ക
റോഡ് സൈഡ്കോണ്ട് ഞ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുംറ്റില്ല ഫുള് റെഡി ഒക്കെക്റക്റ്റ് കാഷ് ആി ആയിക്കോട്ടെ ഞ ആ ആയിക്കോട്ടെയിക്കോട്ടെഞവി നണ്ട് ഞൻ വിളിക്കണ്ട പിന്നെ വിളിക്കണ്ട കേട്ടോ ഓക്കേ എന്നാൽ ശരി